ഹലോ? കിടുനില്ലേ ആ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ അപ്പൊ
ആ കൊറവുണ്ട്
ആഹ് കൊറച്ച് ദിവസം കഴിഞ്ഞിട്ടയിക്കല്ലേ കാണിക്കണ്ടേ
ആ അഞ്ചു ദിവസത്തെ മരുന്നാണ്
അഹ് ശരി
അഞ്ചു ദിവസം നല്ല മഴ ഉണ്ട് അങ്ങട്ട് മഴല്ലേേ
നല്ല മഴയ അപ്പതാ നല്ല മഴ പെയ്യുന്നുണ്ട്.
മഴയാണ് പ്രശ്നം
മഴയാണ് പ്രശ്നം മഴ ഇല്ലേലും പ്രശ്നാണ് മഴ പെയ്താലും പ്രശ്നാണ്.
ഓഹ് മഴ നല്ലം പോലെ അല്ല പെയ്യ്ണതെയ്
അത് എന്നെ പിന്നെ വെറെ എന്താ ഇള്ളെ ആഹ് അഹ് ഭർതാവിന്റെ വീട്ട്ൽ കൂ വേറെ ആരെങ്കിലും ഇണ്ടോ?
ഇല്ല ഞാൻ ഇപ്പം ഇന്റെ വീട്ട്ലാണ് ആഹ് ഇതാ
ആഹ് ഭർത്താവിന്റെ വീട്ട്ൽ വെ ഇപ്പോ കൂട്തെൽ ആൾ ഇണ്ടോ ഉപ്പെം ഉമ്മെം എല്ലാരും ഇണ്ടോ?
നാ രണ്ട് ആൺങ്ങെൾ രണ്ട് ആൺങ്ങെൾ പിന്നെ ഞാന് അല്ലാ എന്നാണ് ഇന്ന്ണ്ടെങ്കി അവെര് രണ്ട് മൂന്ന് മക്കളാണ്
അഹ് ശരി ആങ്കുട്ടിയാളാ
ആഹ് അവെര് രണ് എന്താ രണ്ട് ആങ്കുട്ടിയാളും ഒര് പെങ്കുട്ടിയാണ് താത്താനെ താത്താന്റെ കല്യാണം കഴിഞ്ഞ്ക്ക്ണ്
ആഹ്
താത്താനെ താത്താന്റെ കല്യാണം കഴിണ അവർക്ക് രണ്ട് കുട്ടിയാൾ ഇണ്ട് പിന്നെ അനിയെന് ഇവെടെ ഇല്ലാ അവൻ പൊർത്താ പഠിക്ക്ണെ
ആവോ അഹ് ശരി പഠിക്കാലെ വീടൊക്കെ ആയോ ഇങ്ങെക്ക് സ്വന്തയിറ്റ്
ഇത് അവര് കുടി ഇര്ന്ന്ട്ട് ഇപ്പോ നാല് വർഷം ആക്ണ് ഒള്ളെയ് കുടി ഇര്ക്കെലും ഞങ്ങളെ കല്യാണം ഒക്കെ ഒരേ പോലെയെര്ന്നു
എങ്ങനെ?
ഇവെര് ഇപ്പം വീട് കുടിര്ന്ന്ട്ടെയ് ആഹ്
ആഹ് അഹ് ശെരി ശെരി ഇനി ഇപ്പോ ഒര് വീടും ആഹ്
ഇനി ഇപ്പൊ ഒര് വീട് വെക്കണ്ട ആവ്ശ്യം ഇല്ല്യ ഇഞ്ഞ് ഇപ്പം അനിയെൻക്ക് കല്യാണം കഴിച്ച്ട്ട് പിന്നെ ഇമ്മ ഞങ്ങളും മോനൊക്കെ വെൽതായിട്ട് ഇൻശാ അള്ളാഹ് നോക്കണം
ആഹ് അഹ് ശരി ആഹ് അഹ് ശരി അഹ് ശരി
ലാണോ?
ആഹ് അയുടെ എല്ലാരും നല്ലെ ആയിരിക്കും ലെ
ഉം
എങ്ങനെ?
ഇങ്ങെൾ വേറെ വീട്ട്ലാണോ? ഇങ്ങെളും കുട്ടിയാളും ഒക്കെ?
ഞാന് ഇവ്ടെ ഉപ്പെം ഉമ്മേം ഏഹ്. പെങ്ങമാരാണ് നാലാൾ ഇള്ളെത് ഓരൊക്കെ കല്യാണം കഴിച്ചു. ആങ്കുകുട്ടി ഇത് ഒരാളെ ഒള്ളു അപ്പ പിന്നെ വീടൊക്കെ ഞങ്ങെൾക്കെന്നെ
ആഹ് ഇന്ന് ഇപ്പം എല്ലാരും എല്ലാ പണിം കഴിഞ്ഞിട്ട് ഇരിക്കാവും ലെ
അതെ അതെ എവിടെ എങ്കിലും പോയി ഇരുന്നോ ഇപ്പ അട്ത്ത് അല്ല അല്ല ചോറ് കഴിക്കുലാ
ഈ ചപ്പാത്തി അപ്പ അതികം ഇങ്ങനെ കറി കുറുമക്കറി അങ്ങനെ എന്തെലും സാധാ ഉച്ചക്കത്തെ കറി അങ്ങനെ കൂട്ടിയാണോ?
ആഹ് കറി ഉച്ചെക്ക് ഇള്ളെത് മതി ഹ് ചപ്പാത്തി എന്തെലും ഇണ്ടാക്കും അല്ലെങ്കി രാവിലത്തെ ദോശമാവ് ബാക്കി ഇണ്ടാവും അത് ഇണ്ടാക്കും മക്കക്ക് തീരെ ചോറ് പറ്റ് ഇഷ്ട ഇല്ല ആഹ് മക്കക്ക് തീരെ ചോർ ഇഷ്ട ഇല്ല
അല്ല ഉപ്പിം ഉമ്മിം ഒക്കെ ഇങ്ങനെ ഷുഗെർ ഇള്ള ആൾക്കാരാണോ
അല്ല അല്ല ഷുഗെർ ഒന്നും ഇല്ല
ഇന്നാലും ചപ്പാത്തി കഴിക്കാവുലെ?
ആഹ് ഓൽ പിന്നെ ചോറും തുന്നും പക്ഷെ ഞാൻ തീരെ ചോറ് വൈക്കെൽ ഇല്ലാ ആഹ് കൊർച്ച് വെയിറ്റ് കൂട്തെൽ ഇണ്ടായിനു അപ്പോ അതൊക്കെ കൊർച്ച് കൊർച്ച് കൊർച്ച് കൊണ്ടോരാ പത്ത് കിലോ കൊർഞ്ഞു
ഏ ക്ലാസ്സിലെല്ലും ജോയിൻ ചെയ്തിന്നോ
ഇല്ല ല്ല ഞാന് വീട്ട് ന്നന്നെ ജിമ്മില്ള്ള ആഹ് അതെ അതെട്ടെ ഗാലറി നോക്കി പിന്നെ കൊർ ച്ച് വർക്കഔട്ടൊ ക്കെ വീട്ടീന്ന് ചെയ്യായിർന്നു അപ്പൊ പിന്നെ അങ്ങനെക്കെ ഇപ്പൊ ഉം ഏകദേശം കയ്യ്ഞ്ഞ്ക്ണോ ഹെൽ
നമ്മളത് നമ്മളെന്നെ നോക്കാ ണെങ്കിൽ മേക്സിമംനല്ലതാണ്
അതെ അതെ വേറെ പിന്നെ ഓരോ അസുഖം വന്നിട്ട് പിന്നെ പർഞ്ഞിട്ട് കാര്യല്ലല്ലോ
പിന്നെ പർഞ്ഞിട്ട് കാര്യല്ല മാക്സിമം നോക്കിയാല പക്ഷെ കറക്റ്റ് ടൈമില് ഫുഡ് കഴിച്ചാ മതിട്ടോ
ആഹ്അതൊക്കെണ്ട്
ഇപ്പൊ അസുഖങ്ങള് ഇങ്ങനെ പെരുകി നടക്ക്ണ കാലാണ് അപ്പൊ നമ്മള് നമ്മളെ തടി നോക്കും. മാനേജ് ചെയ്യ്ണ പോലെ തന്നെ നമ്മളെ
ആഹ് അതെ അതെ അത് കറക്റ്റ് കൊടുക്കണല്ലോ ഉം ഉം അല്ലങ്കിപ്പൊ
പറ്റി വേറെ വേറെ അസുഖങ്ങൾ വെരുന്നതാണ്
ആഹ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാണ്ടായി പോവൊല്ലോ ഇപ്പഴേ ഒന്ന് കണ്ട്രോളെയ്താൽ ആഹ്
ഇന്റെ ഉമ്മാന്റെ ഏട്ടത്തിയന്നെ എന്താ അങ്ങനെ അവരെ റ്റക്കാണ് പിന്നെ ഒരു മോള ഇള്ളത് പക്ഷെ മോളെ കല്യാണം കഴിഞ്ഞു മോള് നോക്ക് നോക്കും പക്ഷേ അവര് അവർടെ ജീവിതം അവരോറ്റക്ക് നോക്ക് ആണല്ലോ അപ്പോ അവര് പൊതുവെ അവര് തടില്ലാത്ത ആളാണ് വ വയസ്സായിട്ടുള്ള ഒരാളാണ് പിന്നെ കറക്റ്റ് ടൈമില് ഫുഡ് ഒന്നും കഴിക്കൂല രാവിലെ അപ്പൊത് നീച് ചായിം കടിയൊക്കെ കുടിക്കും പിന്നെ ഒരു പത്ത് മണിക്ക് കഞ്ഞികുട്ച്ച് പോയാലേ പിന്നെ വൈകുന്നേരൊക്കെ
ആഹ് ആ ഒറ്റക്ക ഒറ്റക്ക ആവുമ്പോ ഭക്ഷണംഒന്നും അങ്ങനെ ഇണ്ടാക്കൂലല്ലോ
പിന്നെ അതേപോലെ തന്നെ അവര് പാടത്തൊക്കെ പണിക്ക് പോണ ആ ളായിരുന്നു. അപ്പ പിന്നെ കറക്റ്റ് ടൈമില് ഫു ഫുഡൊന്നും കഴിക്കാൻ പറ്റ്ണ ആളും അല്ലല്ലോ. നമ്മള്പ്പോ നമ്മളായി ട്ട് നമ്മള് നമ്മളെ വീട്ടിലെന്നെ പണിട് ക്കുമ്പോ നമക്ക് അത് കഴിയാതെന്തെങ്കിലു കഴിക്കാനും നമുക്ക് പറ്റൂല തോന്നൂല നമുക്ക് അപ്പൊ പൊർത്തൊക്കെ പോയ് അപ്പൊ പൊർത്തൊക്കെ പോയി പണിയെട്ക്കുന്ന ആളാണെങ്കില് പിന്നെ പറയും വാണ്ട അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ വഴ്കീട്ട് ഇപ്പഅവർക്ക് ആഹ് ഏയ്ജൊന്നുല്ല ട്ടോ നല്ല എയ് ജ് ല്ല പക്ഷെ ഒരു നാപതൊക്കായിട്ട് ന്നാപ്പയ് ന്റെ ഉള്ളില് ഇപ്പ വരാ നാപ്പയിന്റെ ഇതൊക്ക ണ്ടാവുളളു ഉം അസുഖന്നറഞ്ഞപ്പതിന്റെ വയറിൽ കഴിക്കാതായിട്ട് ഗ്യാസ് വന്ന്ട്ട് അൾസറാണോ എന്താ ഒന്നുഅറീല ഇയ്യ് ക്യാൻസർ അയ്ക്ക്ണ്
വെയ്റ്റ് ഇല്ലെങ്കിലും അങ്ങനൊക്കെ വെരെ പിന്നെ കറക്റ്റ് ഫുഡ് നല്ലോണം കഴി പ്രശ്‌നാണ്
ആഹ് കറക്റ്റിന് ഫുഡ്യ്ക്കണം തന്നെ പർഞ്ഞ നമുക്ക് അൾസൊറൊക്കെ വന്ന് കയ്ഞ്ഞാല് പിന്നെ അത് മാറൂല മാറാതെ നമുക്ക് വേറെ അസുഖങ്ങളും വരും
അതന്നെ പല പല അസുഖങ്ങളും ഇണ്ടാവും. ഉം
ആഹ്
എല്ലാത്തിലും ഉപ്പ് ല്ലേ ഹലോ കേക്കുന്നില്ലേ ആഹ് വീട്ടിലെ ഇപ്പല്ലേ ഇ
അതാ ഇപ്
ഹലോ ആഹ്
പക്ക്പയി
എ എങ്ങനെ
ആവര് ഇന്റെ ഉപ്പെ ചോയിച്ചെ കേൾക്കണില്ലേ
ആ അതെ അതെ
ഓ ഇവിടെ എറെ വീട്ടില് ഞാനും ഉമ്മയും കാക്കാൻ്റെ പൈസന്നേ ഉള്ളു
ഉ
ഹലോ
ആഹ ഉപ്പല്ലേ വീട്ടില്
ഉപ്പ ഇല്ല ഉപ്പ ഒപ്പനികക്കക്ക ദ ബായി ദുഡ
അയ്ശരിയാ ആഹ
അവര് നാട്ടിലുണ്ടായിരുന്നു ഇപ്പോ മെയിലായിരുന്നു കാക്കാൻ്റെ കല്യാണം കഴിഞ്ഞത്
ആഹ അത് കഴിഞ്ഞ് പോയതായിരിക്കുലെ
ആ അത് കഴിഞ്ഞ അവരിപ്പത കഴിഞ്ഞ ബുധനാഴ്ച്ചെ എന്താ തിങ്കളാഴ്ച പോയി ഹ ബുധനല്ല തിങ്കളാഴ്ച പോയി അവര്
എ മോളാണോ ഇങ്ങൾത് അല്ലെ മോനോ
മോനാണ്
ആ ഇ ദുർബലക്കോ
മോനാണ് നമ്മളന്നെ അവൻ്റെ അള്ളാ പറയണ്ട
ല്ല ആൺകുട്ടികളാവുമ്പോ ആഹ പില്ല ആകുട്ടിയുള്ളാവച്ചതി
ഇതന്നെ മെയിനായിട്ട് അവൻക്ക് വേറെ വേറാരും കളിക്കാനൊന്നുല്ല അപ്പോ നമ്മളല്ലേ അവയ്ക്ക്
തേക്കാണല്ലോ ആഹ ഹഹ
വേരിയാ
അയ്ശരി ഉം ഉ
ഉമ്മ കുളപ്പിച്ച് കൊടുത്തു അപ്പന്റെടുത്ത് വന്നിട്ട് പറയാ ഡ്രസ്ട്ടൊരു ചോച്ചിട്ട് വന്നതായിരുന്നു അതിന്റെ ഇടക്കൊരു ഡർ ഡർന്ന് കാരച്ചിലെ
ഹ് ഭക്ഷണംക്കെ കഴി നായിരിക്കുലെ
അല്ലേ ഭക്ഷണൊക്കെ നമ്മള് കൊടുക്കണം
ആ ആഹ കൂട ആ അതാണല്ലാരി ന്റെ മോള് മോക്ക് എന്ത് കഴിക്കാണെങ്കിലും ഫോണന്നും
പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റൂല കേട്ടോ അപ്പൊ എന്റെ മോനൊക്കെ ആണെങ്കിൽ ഒറ്റക്കാണ് അപ്പൊ അവർക്ക് വേറെ ഒപ്പം കളിക്കാനോ വേറെ ആരും ഇല്ലല്ലോ നിപ്പോ എത്ര നമ്മളിപ്പോ എന്ത് എന്ത് സാനംടുത്ത് കളിക്കാണെങ്കിലും നമുക്കുപ്പെ ഒരു ബുക്ക് ബുക്കൊക്കെ ആണെ നമ്മൾ അത്രയും ഡീപ്പായിട്ട് അതില് വായിച്ചു പോയാലാണ് നമുക്ക് വേറൊരു സാന്തം ശ്രദ്ധിക്കാതെ അത് വായിക്കാൻ പറ്റുള്ളൂ ഏതൊരു നമ ആദ്യം വായിക്കുമ്പോ ചെറിയ ചടപ്പൊക്കെ ഉണ്ടാവൂലേ പിന്നെ അത്ഥ മനസിലാക്കി എങ്ങനെയുള്ളത് കാര്യാലല്ലേ നമുക്ക് കൂടുതലായിട്ട് അത് വായിക്കാള്ള ആകാംക്ഷ കൂടി കൂടി വരുള്ളൂ ഇതേപോലെ തന്നെ ഇപ്പ അവരെ കാര്യങ്ങളും അവർക്ക് ആ കളിയൊക്കെ സുപരിചിതാണ് എന്ത് കളിച്ചാലും ഇതൊക്കെ അവരെന്നു കളിക്കണതാ പിന്നെ അപ്പൊ അവര് അത് മടുക്കും അപ്പൊ അവര് ഇതേപോലെ വീണ്ടും വീണ്ടും ഫോണുമ്മേ തന്നേ ചാടും. ഹലോ, ഹലോ, ഹലോ ഹെലോ